ആഹ് പ്രശ്നൊന്നുംല്ല്യല്ലോ കേൾക്ണില്ലേ?
ഓഹ്. കേൾക്ണ്ട് എന്താ പിന്നെ വർത്താനൊക്ക?
നല്ല പാട് ഇങ്ങനെ പോണ്.
ചായൊക്ക കുടിച്ചോ?
ഇതാ മോന് സ്കൂളിട്ട് വന്ന് ചായ കൊടുത്ത് ഓനവ്ടെ ഇരുന്ന് കുടിക്ണ്ട് അപ്പൊ അയ്ന്റെടീല് ഞാനൊന്ന് കോളെയ്യ ട്ടേച്ചിട്ട് പോന്നതാ. ഓൽക്ള്ളതൊക്കെ അവ്ടെ റെഡി ആക്കി കൊടുത്ങ്ങാണ്ടേ ഓല് കുടിച്ച് തീര്ണെങ്കി കൊർച്ച് ടൈമ് മുടിക്കും അപ്പോതിന് ഞമ്മക്കൊരു കോളെയ്ത് പോവാൻള്ള ടൈമുണ്ട്. ഹാഹ് അപ്പ അങ്ങനെ എർങ്ങിയതാ.
ആഹ് ആഹ് ഇങ്ങള് ചായൊക്കെ കുടിച്ചില്ലേ?
ആഹ് ഞാന് പിന്നെ അങ്ങനെ ചായ കുടിക്കൂല ഞാന് കൊറച്ച് തടി കൂടുതലാ.
ആഹ് തടി ഉണ്ടാവുലേ ആഹ്
അപ്പൊ മധുരോം ഇതൊക്കെ ഒഴിവാക്കീക്ണ്. എന്ത് ഒഴിവാക്കിട്ടും കാര്യല്ല. ഇത് കൊറിണൊന്നും ഇല്ല. ഉം
തടി ഇല്ലോല്ക്ക് തടി ഉണ്ടാവും തടിയില്ലാത്തോൽക്ക് തടിയില്ലാന്നും
ചെറുപ്പത്തിലൊന്നും തടില്ല്യാ. ഞാൻ ഒരു പ്രസവം കഴിഞ്ഞീൻ്റേഷം തടിച്ചതാ ആഹ്
പിന്നെ ആ തടിയാ പോയില്ലാ പിന്നെ?
ഇല്ല്യാ. അങ്ങെ അങ്ങനെ ഒരു കൊഴപ്പണ്ട് ഇൻക്ക്. ഇൻക്ക് ഇൻ ക്ക് അനിയത്തിയേളൊക്കെ ണ്ട്. അപ്പൊ
പ്രസവം കഴിഞ്ഞാ തടിക്കു
ഉം
അഹ് ചെലോല് തടിച്ചൂല. അങ്ങനൊക്കെ ഞാന് മെലിഞ്ഞക്കേനി.
ഇൻക്ക് ഒരനിയത്തിണ്ട്. ഓള് ഇതേമാതിരി പ്രസവിച്ച് കെടക്കുമ്പോ ഒന്ന് തടിക്കും. ന്നിട്ട് പിന്നെ കുട്ടിക്ക് പാലൂടി ഇതൊക്കെ കൊട് ത് കഴിഞ്ഞ് തായാല് കുട്ടികളൊക്കെ മേത്ത്ന്നാണ്ട് വേറിടുമ്പോത്തിന് ആണ ഓള് മെലിഞ്ങ്ങണ്ട് പഴയ രീതിക്ക് വരും ഞാൻ പറയാ അങ്ങനെയെണങ്ങക്ക് എത്ര സുഖേന്നില്ലെ
ആ അതെ
ഇത് തിന്നാനും പേടിയാണ് തടി ഓവർ ആകോ ച്ചിട്ട് ഇന്നാല് ഉള്ളതൊട്ട് കൊറയൂല്ല ഭയങ്കര പാടാണ് തടിണ്ടായാല് ങ്ങള് തടിണ്ടാ?
ഇപ്പാണ് തടി കൂടിയാലും കുഴപ്പ ഇല്ല ഞാന് തടി പാകം തടിയാ തടി തീ തടിയില്ല മെലിഞ്ഞിട്ടാ
അത്യാവശ്യത്തിന് മതി ഓവറായാലേ ഇനി ഓരോ അസുഖങ്ങള് ഇങ്ങനെ വന്ന് കൊണ്ടിരിക്കും
ആ അതെ അതെ
ഉം
ച ചപ്പാത്തി കഴിച്ചാൽ മതി രാത്രി സ്ഥിരം
രാത്രി ഭക്ഷണം തന്നെ ഇല്ല്യ അതൊക്കെ ഒഴിവാക്കി
ആ ആ ചപ്പാത്തി കഴിക്കുള്ളേ രാത്രി ഭക്ഷണം ഇല്ലാതെ നിന്നാ വിഷപ്പ് കുടുങ്ങൂലേ
ഇല്ല്യ ഫ്രൂട്ടോ അല്ലെങ്കി ഈ റവയിറ്റ് എന്തെങ്കിലും ഉണ്ടാക്ക അങ്ങനെ എന്തെങ്കിലുക്കെ കഴിക്കും
ആ ഫ്രൂട്ട്സ് കഴിച്ചിട്ടൊന്നും കാര്യല്ല വെശ് പ്പ് കൂടൂലേ ഫ്രൂട്ട്സ്ന്ന് വെച്ചാൽ വിഷ്പ് കൂടുന്ന സാധന
പട്ടിണി കിടന്ന് കിടന്ന് ശീലായി
ആ ന്നാലും ഈ ഇത് ജിമ്മിന് പോയ മതീലോ
ജിമ്മിനൊന്നും പോക്കില്ലേ ഇവിടെ നടക്കും ഞങ്ങളൊരു ഉള്ളേരിയാണ് മെയിൻ
ആ ജിമ്മ്ന് ഒന്നോ രണ്ടോ മാസം പോയാൽ റെഡി ആകുവല്ലൊ തടിയൊക്കെ നോർമൽ ആയി കിട്ടും
ജിമ്മിന് പോവാനും വീട്ടന്നൊരു ഒഴിവ് ട്ടണ്ടേ വീട്ടില് പ്രായായ ഉമ്മ ണ്ട് പിന്നെ ഈ നമ്മള് പണിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നേരത്ത് നോക്കുമ്പോ ഉമ്മാന്റെ അടുത്ത് ആരെങ്കിലും വേണം ആരെങ്കിലും ഒക്കെ വിരിന്നാര് വന്നാല് പ്രായള്ള ഉമ്മാനെ ഒറ്റക്കു ഇട്ട്ക്കാണ്ട് മരുമകള് ജിമ്മിന് പോയി ന്ന് റഞ്ഞാല്
ആഹ്‌
അത് രണ്ടാം നമ്പർ അല്ലേ അപ അതു കാരണം പുറത്ത് ത്ത് വാൻ മടിയാണ് അപ്പൊ എന്തു ചെയ്യും ഉം ന്താണ് ഇങ്ങനെ ഉള്ളേരിയായ കാരണം റോട്ടന് ഇങ്ങനെ കൊറച്ച നേരം നടക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ആയിട്ട്
ആഹ്‌ ആഹ്‌
ആ ഒരു എക്സസൈസ് അന്നെ എങ്ങനെ നോക്കിയാലും കുറഞ്ഞു കിട്ടണില്ല
ആഹ്‌
ന്തൊക്കെ അവിടത്തെ പാട് എന്തൊക്കെ
ഇവിടത്തെ കുഴപ്പൊന്നുല്ല അങ്ങനെ പോണ്
ആ മക്കളൊക്കെ സ്കൂളിട്ട്ന്നാ
ഓ ഒരു മോളെള്ളൂ സ്കൂൾ ഇട്ട് സ്കൂൾ ഇടാനോക്ക് പനിയ
അത് ശരി ഇവിടതാ ആഹ ഇപ്പൊ ഈ മഴ ങ്ങനെ നിക്കണ കാരണം
കടന്ന് കടക്കുന്നുണ്ട് ചായ കൊടുത്ത് കട്ക
ഉം മഴ ങ്ങനെ നിക്കണ കാരണെ എല്ലാർ ക്കും പനിയാണ് ന്റെ ചെറിയ മോൻക്ക് പനിയായി ട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസിനൊന്നും പോയിട്ടില്ല ഇന്ന ഇപ്പോ ഒന്ന് പറഞ്ഞയച്ചോക്കി
ആഹ്‌
ആ ഈ പനിയാണ് വിട്ടാലും കുട്ടികൾക്ക് ഈ കഫക്കെട്ടിന്റെ ട്ടാണ് ണ്ട് മാറണില്യല്ലോ അതാണ് മെയിൻ പ്രശ്നം ഈ കഫം ഉള്ളിൽ നിക്കുമ്പോ വീണ്ടും പനി ങ്ങണ്ട് പുറത്തേക്ക് കാണിക്കാ
ആ അതെ അതെ
ഉം ഏതായാലും ഇന്ന് പോയിന്ന് ഇന്ന് ഒരു കൊറച്ച സമാധാനുണ്ട് ചുമങ്ങണ്ട് വിട്ടിട്ടില്ല ചോമ നല്ലണ്ട്. പിന്നെ അത് വീടോളം നിന്നാല് ക്ലാസ് ഒരുപാട് കട്ടാവല്ലേന്ന് വിചാരിച്ചിട്ട് ഇന്ന് പറഞ്ഞ്ച്ചരുന്നു.
ഉം.
ആൾക്ക് പിന്നെ പോവാനും മടയാവേ. ഒരുപാട് ദിവസങ്ങെ ലീവ ആയപ്പോ തുടങ്ങിട്ടല്ലേള്ളൂ എൽ കെ ജി ക്ലസ്സിലാണ്.
ആഹ് അതെ
മോളത്രീല?
മോള് എൽ കെ ജില്
ആഹ് അപ്പൊ പിന്നെ രണ്ടണ്ണം ചൈയിമ
ചെറിയ കുട്ടിയാ ഇപ്രാവശ്യം ചേർത്തിയതാ
ആ ഇവനും തന്നെ പ്രാവശ്യം ചേർത്തിട്ടുള്ളൂ പിന്നവനക്ക് സംസാരി ക്കാന് അല്ല നാലാമത്തെ ആളാണ്
ആ..
അല്ലാൻ പറഞ്ഞേ പ്രസവം കഴിഞ്ഞേനെ ശേഷം തടിച്ചതന്ന് നാല് സിസേറിയനാ
ആഹ സിസറിയണ സെയിമാല്ലേ അപ്പം ആഹ് ആഹ്..
അത് കാരണം പിന്നെ തടി കൊണ്ട് ഇഞ ഒന്നിനും പറ്റാ തയ്ക്കണ തോങ്ങി ഉം..
ഈ സിസ്സറിയൻ ആയാല് തടി കൊറെ കൂടിയാല് ജിമ്മിന് പോയിട്ട് കാര്യല്ലേ
അറിയില്ല ഞാൻ പോയി നോക്കിട്ടില്ല ഞമ്മുക്ക് ആദ്യ ഇക്ക ഓവറെ വർക്ക ഒന്നും ചെയ്യാൻ പറ്റില്ലുണ്ടാവില്ല കാരണം തുന്നക്കെ ള്ളതല്ലേ
ആഹ്
അധികം അങ്ങണ്ടും ഇങ്ങണ്ടും കൈയും കാലും ഇതുംക്കെോധക്കുമ്പോ നമ്മള നാവിന്റെവിടക്ക് വലിവ് വന്നാല് പ്രശ്നങ്ങൾ വരിയക്കാര അങ്ങനത്തെ പ്രശ്നുണ്ട് ജിമ്മിന് പോണമെങ്കില് ചെറുതായിട്ടൊക്കെന്തെങ്കിലൊക്ക ചെയ്യൻ പറ്റുള്ളൂഈ കാരം
ആഹ്
എന്തായാലും ഭക്ഷണം ക്രമീകരിച്ചിട്ടും ഇങ്ങനെ നടന്നിട്ടും കൊറയോ നോക്കണംന്ന് വിചാരിച്ച ഇങ്ങനെ നടക്കണ്ട്.
ഈ യൂട്യൂബിൽ അടിച്ചെടുത്താ മതിയല്ലോ ഈ തടി കുറിയുന്ന ഇതൊക്കാ ഫ് നല്ല ഫു ഫുഡിന്റെറതും ഒക്ക മ്മ് എന്തൊക്കെ ഭക്ഷണം കഴി വേണ്ടി തടികൊറിയാന് ഒക്കള്ളത് ണ്ടോ.
ക്യത്തിന് നിക്കണ്ടേരും നമ്മളിപ്പോ വീട്ടില് എങ്ങനെയാച്ചാ നിക്കും ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ട. ഒരു കല്യാണത്തിനോ പരിപാടിക്ക പോയാ അവിടെ പോയാ പിന്നെ നല്ലചിക്കൻ ബിയാണിയിട്ട് എന്ത്
ആഹ്ആഹ് അതന്നെ അതന്നെയാണ് ഞ മ്മള അവസ്ഥ. നമ്മ ഇല്ലാത്ത ഇൻക്കിപ്പതാ. ഇത് തിന്ന പാലൊന്നും അധികം കുടിക്കാപറ്റൂല അങ്ങനത്തൊക്കെ പ്രശ്. പാല് കുടിക്കാപറ്റൂല പിന്നെ.
ഒക്ക നിയന്ത്രിച്ച് വരാണേകാരം പക്ഷെ പുറത്തെ എന്തേലും പരിപാടി. ക്ക് പോവ എന്തെലും ചെയ്താല് ഓരോരുത്തര് തിന്ന്ണ കാണുമ്പോ പിന്നെ നമ്മള് ഒതുങ്ങിരിക്കോ. അപ്പപിന്നെ ഞമ്മള്നിന്നു. ഇന്റ മാപ്പള എപ്പളും പറയും അവനാന്റെ തടിയാണ് അപ്പൊ അവനാൻ ചിറിഒദ്ക്കിനി. ക്കണോ. അല്ലാതെ വേറെല്ലോരിതേ കണ്ടിട്ട് ചെയ്താല് കേട് ഞമ്മക്കന്നാനറിം ഓല് പിന്നെ ആനിയമ. തിനനുസരിച്ച് പോവുള്ളൂ എന്തെങ്കിലും ഒന്ന് നിർത്തിയാ പിന്നത് തൊടേല്ല.
ആഹ്.
ഓല് തടി ഇല്ലാതേം പോയി ഞാൻ തടി ഓവറായിറ്റും പോയി ങ്ങക്ക് ആരെക്കെണ്ട്
ഇൻക്ക് എ് ഇന്റെ വീട്ടിലാ ഇന്റെ വീട്ടില് ഇമ്മണ്ട് ഉപ്പണ്ട് ഇപ്പ ബേക്കറി കേറി കറ്റവടെല്ല പൊരേലില്ല ഇപ്പൊ കടയീ പോയി ഇമ്മ വടെ അടുത്ത്ള്ള വീട്ടില് കുടുംബക്കാര വീടാ ഇവടെ അട്ത്തന്നെ
അയ്ശരി
ആങ്ങളന്റെ വീട് അപ്പോ അങ്ങട്ട് പോയി
ഒറ്റക്ക് കെട്ക്കാ പറ്റായിട്ടാവൂലേ
ഒറ്റക്ക് കെടക്കാംപറ്റായ്ട്ടല്ല പോയി പോരാന് വീ ബാങ്കാെടുക്കാനാവുമ്പോ വരും
ആഹ് ഞാവിചാരിച്- ഇന്റെ വീട്ടില് പ്പോ ഞങ്ങള് മൂന്ന് പെമ്മക്കള് കല്യാണം കഴിഞ്ഞ് പോയി അപ്പ പിന്നെ മ്മഒറ്റക്കാവും ആഹ് അപ്പൊ പിന്നെമ്മഎന്തയ്യും രാത്രി സമയങ്ങളിലൊക്കെ കെട്ക്കാന് എട്ത്ത്ള്ള എളച്ചന്മാരൊ വീട്ണ്ടാവുല്ലോ അവിടെവിടെങ്കിലും പോയി കെട്ക്കും ഒരു വീട്ട്
ആഹ് മ്മച്ചിന്റെ വീട്ടില് ഞാനിന്റെ വീട്ടിലാള്ളെ
ആഹ്
ആഹ് ഇമ്മ ഇപ്പച്ചി കടേപോയി ഇമ്മ ഇവിടെ അട്ത്ത്ള്ളവീട്ട് പോയി മോക്ക് പനിയായോണ്ട് ഞാൻ പോയിണ്ട് മോക്ക് പനിയായിട്ട് പോവാതന്നാ
പേതല്ലേ
വയർ വയറൽപ്പനിയല്ലേ ഡോക്ടറെ കാണിചീനി പന്യങ്ങട്ട് വിട്ന്നില്ല നല്ല പനിയാ ഇന്ന് രാവിലൊക്കെ ണ്ടായിനി പ്പ കൊറച്ച് കൊറവ്ണ്ട് ര രാ രാത്രിയൊക്കെ ആകുമ്പോ അധികാക
കഫക്കട്ടിന്റെ ഇത് എന്തെലും ണ്ടോ നോക്കിയാ മതി
ആഹ്
ങ്ങളെ സ്ഥലത്തൊക്കെ കിട്ടോന്ന് അറീല്ല ഞങ്ങളെക്കെവ്ടെ മറ്റേ ഈ തൊളസിം കഞ്ഞിക്കുർക്കെക്കെ ണ്ടാവുല്ലോ
ആഹ്
അങ്ങത്തതക്കെ പീഞ്ഞിട്ട് എന്ന് കൊർച് തേന് അല്ലങ കൽക്കണ്ട ന്തേലും ഇട്ട്ങ്ങാണ്ട് കൊടുക്കും ഈ കഫത്തിനൊക്കെ നല്ലതാ ഉം അങ്ങത്തെ മുറി വൈദ്യങ്ങള് അതും നോക്കും പിന്നെ ഹോസ്പിറ്റലിന്ന് കൊട്ക്കണെ മരുന്ന് അതും കൊടുക്കും അങ്ങനെക്കെണ്ട് പോണതാ
ആഹ് ആഹ് ആഹ്
എങ്ങനെങ്കിലും മാറി കിട്ടണ്ടേ
ആഹ് അതെ
പിന്നെ വേറെ എന്തെങ്ങനെ പോണ് ഞാഓന്റെ ചായുടി കഴിഞ്ഞിക്ക്ണോ അതാ വര്ന്ണ്ട് ഇനിപ്പോ വന്ന് കൊറച്ച് സ്കൂള്ത്തെ കഥകള് പറയാണ്ടാവും
ആഹ് സ്കൂള്ത്തെ ബുക്കൊക്കെ ഇട്ക്കാൻ മടില്ലേ
ഓരോന്ന് ഇട്ത്തിട്ട് ആ കുട്ടി അത് കാട്ടി ഈ ടീച്ചർ ഇത് പറഞ്ഞ്
ആഹ് അത് അഇന്റെ മോനൂണ്ട് ദേഷ്യം പടിക്കില്ലേ സ്കൂള്ത്തെ ബുക്ക് നമ്മള് എന്തെലും ചായുട് ക്കുമ്പളോ അല്ലെങ്കിവരുമ്പളോ ഇട്
ഞാൻ പറയും കുളിയൊക്കെ കഴിഞ്ഞാ നമു നമക്ക് മഗ്‌രിബ്ക്ക് ഭക്ഷണൊക്കെ കഴിച്ച്കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോ നോക്കാന്നറിയും
ഒരു അഅഞ്ചരൊക്കെ ആവുമ്പോ ഒരു അഞ്ച് ഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോ നോക്കാം അഅവിടുന്ന് വന്നിട്ട്
പ്പത്തന്നെ ആ കഥകളും എല്ലതും പറഞ് കാണിച്ച് തന്നിട്ടെ സമാധാനാവൊള്ളൂ
ഇവടെ അടുത്ത വീ ആങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നോക്കാം എന്നൊക്കെ പറയും
ആ പിന്നെ ഇപ്പം മഴ കാരണം പെറത്തൊന്നും പോവില്ലല്ലോ അല്ലെ പിന്നെ സ്കൂളിട്ട് വന്നാല് ഒന്ന് കളിക്കാനും മുറ്റത്തും അയൽവാസി ക്ക ഒന്നാണ് കടക്കണാണ് ഇപ്പൊ അത് ഒന്നുയില്ല്യാ ഇപ്പം അകത്തന്നെങ്ങനെ കെടന്ന് തിരിയല്ലേ
ആഹ് അതെ അതെ
അപ്പൊ പിന്നെഓലിക്ക് അത് ചെയ്യാൻ പറ്റുള്ളു അപ്പൊ ഓല് അമകയ മല്ലിയിടു ചെറുത് വേറെണ്ടാ അത് മോളനിളയിൽ
ഒരു മോള് തന്നെയുള്ളു ഒരു ചെ ചെറുത് നാല് വയസ്സ്
ഏ ഓളണിയിപ്പ സ സൗണ്ട് ഒണ്ടാക്കണെ
ആഹ്
ഉം ഫോൺ ഡോറ്റാ ആണെങ്കി കലരാൻ
അതെ അതെ പിന്നെ വേറെ എന്താ
വേറെ എന്ത് ഇങ്ങനെ പോണ് എല്ലാ മക്കൾക്കും ഇപ്പൊ ഫോൺ കിട്ടിയാ മതിയല്ലോ കയ്യില് ആഹ് ഞാന് ആഹ് ഞാന് എപ്പളെങ്കിലൊ എപ്പളെങ്കിലും ഒന്ന് ഓണാക്കി എങ്ങാണ്ട് ഇങ്ങനെ എവിടെങ്കിലും വിട്ട് വെച്ച് കൊടുക്കും
ആഹ് അങ്ങനെ കൊടുക്കാവു ഒന്ന് വിട്ട് വെച്ച് ഓക്ക് പിന്നെ ടാബ് ഒണ്ട് ആടിക്കാരുയില്ല അങ്ങ് ആയിക്കോട്ടെ ആഹ് ഓക്കെ, ഓക്കെ